ഓ
എന്താ ഉണ്ട് സുഖമാന്നോ
ആഹ സുഖവ സുഖണ്ട് സുഖണോ
ആഹ നന്നാ ചായൊക്കെ കുൂടിച്ചോ
ഇല്ലാ ചായയൊക്കെ കുടിക്കണം ആണോ
ഉം പിന്നെ ഞാ പിന്നെ ഏ ഞാന് ഞങ്ങളടെ എൻറെ വീടിന്റെ പാല് കാച്ചാകട്ടോ
ആഹാ അയോ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ
ച
അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല ഞാനിവിടെ വലിയ പണിയിലാ ഏ
എവിടാ ഇപ്പം
ഞാനിവിടെ അവിടെ നിക്കുവോ പണിസ്ഥലത്ത്ൽ നിക്കക്കോവാന്ന
ആണോ തിരക്കാണോ
ഭയങ്കര തിരക്കാ ഫുള്ളള് എപ്പോഴും തിരക്ക അതൊണ്ട് എനിക്ക് പാല്യാാച്ചിന് വരാൻ പറ്റത്തി ഒന്നും തോന്നല്ലേ
എന്നാലും വരരുന്നു
ഇല്ലല്ല എനിക്ക് പണിയുണ്ട് പിന്നെ കൊറെ പരിപാടികളൊക്കെ ഉണ്ട്
യോ കഴിഞായിച്ച ഒന്നും പറയണ്ട ഞാൻ ഒരു ട്രിപ്പ്‌ പ്പോയേ ഇല്ല ഇല്ലല്ല ഇല്ല ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രിപ്പ് യി ആഹ ഞാനല്ലായിരിക്കും
കഴിഞ്ഞ ദിവസം ട്രിപ്പിന് പോയി അടിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാരും അടിപൊളിയായിരുന്നു
എവിടാ പോയ ട്രിപ്പിനെ
മൂന്നാറ് മൂന്നാറ്
ആഹ എപ്പഴാ പോയ
ഞമ്മൾി ഇവിടുന്ന് വെളുപ്പിനെ പോയി അവിടെ എത്തി ആടിപൊളിയായിന്ന് വയങ്കാല തണുപ്പും കൊ ടാമഞ്ഞൊക്കെ ആയിരുന്നു
ആഹ ആരൊക്കെ ഉണ്ട്
എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് കൃഷിക്കുള്ള എല്ലാ സാധനങ്ങള്ൾ മേടിച്ചൊണ്ട് വന്ന് വായ ഇല്ലേ വാഴ വാഴ ആഹ ഞാൻ ഒറ്റയ്ക്ക്ല്ല ഒരു ഏക്കർ എനിക്കുണ്ട്
ഉം ഉം
ഞാനും എല്ലാ ഫ്രണ്ട്സും കൂടെ ചെയ്യുന്നേ ഒരു ഏക്കർ അതിനകത്ത് എല്ലാം കൂടെ
ആ എന്തൊക്കെയുണ്ട് കൃഷി
വാഴയുണ്ട് ജാതി ഉണ്ട് റമ്പുട്ടാനുണ്ട്
ഇതൊക്കെ നിങ്ങ ഉപയോഗിക്കുവോ അതോ വിക്കുവോ
ഞങ്ങള് സെയിലാ
ഓ സെയില് ലാഭമാണോ നഷ്ടം ആണോ ലാഭമേ ഉള്ളലോ
ആഹ പിന്നെ
അതെവിടൊക്കെയാ കൊടുക്കുന്ന അപ്പം
ഓരേത്തടുത്തടുത്തങ്ങ് കൊടുക്കും ഞങ്ങള് കൊണ്ട് വണ്ടിയുണ്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഉണ്ട്
ഉം ഉം
ഇച്ചിരി റിച്ചാ
ആ ആഹ പിന്നെ ഞങ്ങള് ഇന്നലെ ഒരു സിനമയ്ക്ക് പോയോക്കുവായിരുന്നു ഞാനും ഹസ്ബൻഡും മേ ആ അത് ദൃഢം
ദ്യഡം ആ പോഴി ഇരുന്ന് കണ്ടോ അതോ
ഇല്ല ഞങ്ങള് ഇവിടെ തിയേറ്ററിലൊക്കെ പോയി
ആ ഹാ ഹാ ഹാാാ
നല്ല സിനിമയാ
ആഹ നല്ല സൂപ്പറാ അടിപൊളിയാ
നല്ല സിനിമയാണ് ആഹ് ഇയാളും വൈഫും പോയോ
ഒറ്റക്ക് പോയി ഫ്രെണ്ട്സ്സും ആയിട്ട്
ഒറ്റയ്ക്ക് പോയോ ആ ഞങ്ങള് ഇന്നലെ ഇവിടുന്നു ഒരു ആറ് മണിക്കൊക്കെ ഇറങ്ങി ആറു മണിക്ക് ഇറങ്ങി പിന്നെ പോയി ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ പോയി
ഓഹ ഓക്കെ ഓക്കെ
അന്നിട്ട് അന്നിട്ട് ഞങ്ങള് സിനിമയ്ക്ക് പോയി ഞാൻ
ആഹ ഹഹ് ഹഹ്
അങ്ങനെ പിന്നെ അന്നിട്ട് പിന്നെ സുഖാ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ വ ന്നു വീട്ടിലിൽ വന്നു
ആഹ ആ ആഹ് ആ അപ്പ ഇപ്പൊ മഴയുണ്ടോ അവിടെ
ഇല്ല ഇവിടെ ഇപ്പ ഇച്ചിരി തോന്നിക്കൂവാ രാവിലെ തൊട്ടേ മഴയായിരുന്നു
ആഹ് ഞങ്ങള ഇവിടെ കടപ്പുറത്ത് പോവാൻ പോവാ
ആഹ് അവിടെ എന്തുവാ
മീൻ എടുക്കാൻ മീൻ എടുക്കാൻ മീൻ എടുക്കാൻ മീൻ എടുക്കാൻ എല്ലാ ബിസിനസ്സും ഉണ്ട് പിന്നെ എല്ലാ ബിസിനസും ഉണ്ട്
ഇയാൾക്ക് കല്യാണ ണം ഒന്നും ആയില്ലയോ
ഇല്ല ഇല്ല ഇല്ല നോക്കുന്നേ ഉള്ളേ
നോക്കുന്നേ ഉള്ളല്ലയോ ഇയാൾ എന്തുവാ കൊച്ചെ കൊച്ചും ആയിട്ടൊക്കെ ഇഷ്ടത്തിലായിരുന്നല്ലോ
അതൊക്കെ പോയി
പോയോ
ആഹ
പിന്നെ എന്തുവായിരുന്നു കറി ഉച്ചക്ക്
കറി കൊറ കറി ഉണ്ടായിരുന്നു പറയുവാണേൽ കൊറേ ഉണ്ടായിരുന്ന്
ഓ ഓ എന്ന അങ്ങ് പറാ
അവിടെ എന്തുവായിരുന്നു കറി
ഇവിടെ സാമ്പാറും മീൻകറിയും ചിക്കനും ഒക്കെ ആയിരുന്നു
ആ ഇവിടെ ബീഫ് ചിക്കന് മീന് എല്ലാം ഒണ്ടായിരുന്നു ഇവിടെ പായസം അവിയല് തോ രന് അച്ചാറ് പച്ചടി കി അച്ചാറ് ചുമ്മാ ഞങ്ങള് ഇവിടെ റിച്ച് അല്ലേ ചുമ്മാ അങ്ങ് വെച്ച് വെച്ച് കഴിക്ക എല്ലാരുംകൂടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വന്നേ
ഉം ഭയങ്കര റിച്ചാപ്പ
ഞ്ഞി പോയി ഫോൺ എടുക്കാൻ പോ പുതിയൊരു ഫോണ്
അതെന്തുവാ
ഒരു ഫോണ് ഇങ്ങോട് ആവശ്യണ്ട് എന്ത്യെ കൊറെ കോളിങ് ഒക്കെണ്ട് ബിസിനസ് അല്ലേ
ഉം ഉം പിന്നെ ഞങ്ങള് ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങള് ഇക്കക്കല്ലി ലൊക്കെ പോയായിരുന്നു
എവിടാ
ഇല്ലിക്കക്കല്ലേ ആ പോയി പോയി ആ വല്യ രസന്നും ഇല്ല അവിടെ
ആ ആ
ഉം അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെങ്ങനെ നേര്ത്തെ വീട്ടിൽ വന്ന ആ ആ പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്
ഉണ്ടല്ല്യോ
ഉം
ആ ആ ആ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓ ചായ ഇനിയിപ്പൊ കുടിക്കണം ഇന്ന് പൊർത്തു പോകും ഫ്രണ്ട്സിനെ നോക്കിയിരിക്കുവാ
ആ
ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ ചുമ്മ നമ്മളിങ്ങനെ റോഡിലൊക്കെ പോയി ഒരു കറക്കൊക്കൊ കറങ്ങി ടൗണിലൊക്കെ പോ പോയെ
ഉം ഉം
ഭയങ്കര മഴയായണ്ട് ഇന്ന് എങ്ങും എറങ്ങില്ലായിരുന്നു
ഓ ഇന്ന് കറക്കൊന്നും നടന്നില്ലല്ല്യോ
ഇല്ലനീ പ്പൊ രാത്രി കടപ്പറത്ത് പോണം
ഉം ഉം
ആ പ്പൊ രാവിലെ അങ്ങ് വരും
ഓ അപ്പൊ ഉറക്ക ഒക്കയോ
നമ്മള് ഇങ്ങനെ പോവല്ലയോ ജീവിക്കണ്ടായോ
അല്ല ജാതിയും മറ്റേതൊക്കെ ഉള്ളതും സ്ഥിതിക്ക് ഇനി ഉറക്കുകള ഞ്ഞുള്ള ജീവിതൊക്കെ വേണോ
കൊഴപ്പം ഇില്ലന്നെ എല്ലാം നമ്മക്ക് വേണല്ലോ എല്ലാം ഉണ്ട നമ്മളിങ്ങനെ നമ്മുക്കല്ലല്ലോ
ആ എനിക്കും എനിക്കും ഞങ്ങടെ വീടിന്റെ മേളിൽ കൃഷിയുണ്ട് ഇങ്ങനെ വെണ്ടക്കയും വഴു തനങ്ങയും വെണ്ടക്കയും വഴുതനങ്ങ ഒക്കെയ ചെയ്യുന്നെ ഉം പിന്നെ
വിളവെടുക്കുന്നുണ്ടോ അതീന്ന്
ആ കിട്ടുന്നുണ്ട്
ആഹാ പിന്നെ വീട്ടിലെ എല്ലാരൊക്കെ എന്ത്യെ
എല്ലാരും ഉണ്ട് ഇവിടെ
ആ
ഉം അവിടെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നോ
എല്ലാരും സുഖായിട്ടിരിക്ക
ഉം
വീട് എവിടാന്നാ പറഞ്ഞേ
വീട് അപ്പുറത്താ നിങ്ങളടെ വീന്റെ അപ്പുറത്ത്
ആഹ് ഹാ ഹാ ആഹ്
എന്നാ കണ്ടിട്ട്ല്ലയോ
നിന്നെ എങ്ങനെ പൊറത്തേ ഞൻ കണ്ടിട്ടില്ല
ആഹ് ആഹ്
ആഹ്
പിന്നെ വേറെന്തോ ഉണ്ട് വിശേഷം
വേറെ എന്തുവാ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു
ഉം
നല്ല വിശേഷം ഒക്കെ മൂന്നാറൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് മൂന്നാറൊക്കെ പോയിട്ട ഇഷ്ടം പോലെ സാധനം പിന്നെ ഞങ്ങള് സിനിമയൊക്കെ കണ്ട്
എന്തോ സിനിമയാ കണ്ടേ
ഏഹ്
എന്തോ സിനിമയാ കണ്ട
സിനിമയോ
എന്തുവാ
ബാലൻ
ആഹ് ബാലനോ
ആഹ് സൂപ്പർ വടവാ സൂ സൂപ്പർ പടവാ സൂപ്പർ പടവാ ഒരമ്മേ മോന്റെ ഒരു കഥയാ. അടിപൊളിയാ.
ഉം ഉം പിന്നെ അനല്ലാരും പറയാൻ നല്ല കഥയാണ്
ആണാണ്
ആരൊക്കെ ഉണ്ടായിരുന്നോ പോവാനാ
ഇങ്ങളെ ഫ്രണ്ട്സാ ഫ്രണ്ട്സ് സെറ്റപ്പിലേ പോത്തുള്ളേ
എപ്പൊ പോയാര്ന്ന്
ഞങ്ങള് ആലപ്പുഴേ പോയിട്ട് ങ്ങനെ പോയി ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് കണ്ടിട്ടൊക്കെ
ഉം.
ആഹ്.
പിന്നെ എങ്ങനാ പോയേ വണ്ടിയിലോ?
ആഹ് വണ്ടിയില് വണ്ടിയില് വണ്ടീല്.
കാറി പോയോ?
വല്ല്യ വണ്ടി വല്ല്യ വണ്ടി
അത്രക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരന്നില്ലയോ?
പിന്നെ ഞങ്ങള് അങ്ങനെ സെറ്റപ്പിലേ പോത്തുള്ളു.
ഉം
ഞങ്ങള് അങ്ങനെ സെറ്റപ്പിലേ പോത്തുള്ളേ വേറെ എന്തുവാ ഇങ്ങനെയൊക്കെങ്ങ് പോവുന്നു. നമ്മള് ഫ്രണ്ട്സ് സെറ്റപ്പിലേ എല്ലാട്ത്തും പോത്തുള്ളൂ. എല്ലാട് ത്തും. എപ്പളും മൂന്നാർ പോവുന്ന് പർഞ്ഞില്ലല്ലോ. എല്ലായിട്ത്തും പോവും.
ഉം ഉം
ഞങ്ങള് അവിടെ പോയായ്രുന്നു. ഇനി അടുത്ത ആഴ്ച അവിടെ പോവാന്ന് പോവാ.
എവിടെ?
അവിടെ ഉണ്ടല്ലോ. അവിടെ എല്ലാരും ഫ്രണ്ട് സെറ്റപ്പിലേ ഞങ്ങള് പോവത്തുള്ളൂ. പാട്ടൊക്കെട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങള് പോവും.
ഉം ഉം വേറെന്തുവാ
വേറെ എന്തുവാ ഇനിയിപ്പോ ചായൊക്കെ കുടിക്കണം അയിന്റെ കൂടെ ഒരു ഷവർമ കഴിക്കണം
ഇപ്പൊ ഈ ചിക്കനൊന്നും കൊള്ളത്തില്ലെന്നാ പറയുന്നേ
സൂപ്പറ് ചിക്കനാ ഷവർമാടെ ടൗണിലാ പോന്നേ
ഉം ഇപ്പം ഈ ഗ്യാസൊന്നും ഇല്ലാത്തോണ്ട് ഈ കടിക്കൊക്കെ പന്ത്രണ്ട് രൂപയാക്കിയല്ലേ
ആഹ് പന്ത്രണ്ട് രൂപാക്കി പതിനഞ്ച് രൂപ ചെലടുത്ത് ചെലടുത്ത് പന്ത്രണ്ട് രൂപ ഒക്കെയാ
ഉം ഗ്യാസില്ലാത്ത ഒരു ഒരു പ്രശ്നം തന്നാ
പിന്നേ നമ്മളെ വീട്ടി പത്തെണ്ണ ഒണ്ട് നമ്മക്കാ പ്രശ്നം വരുന്നില്ല
വേറെന്തുവാ അപ്പൊ പിന്നെ നിങ്ങള് ഓരോരുത്തർക്കങ്ങ് കൊടുക്കാഞ്ഞ എന്താ
എല്ലാർക്കും നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പുർത്ത് ഇപ്പുർത്ത് എല്ലാം കൊടുക്കുന്നുണ്ട്
ഉം ഉം
ഉം
വേറെന്താ
ഓഹ് വേറെ എന്താ ഇങ്ങനെയൊക്കെയങ്ങ് പോകുന്നു
ഉം പിന്നേ ചായ ഇപ്പഴാന്നോ കുടിക്കുന്നേ
ചായ കുടിക്കാൻ പോവും പ്പം
ആഹ്
ഉം
പിന്നേ വേറൊന്തോണ്ട്?
വേറെ എന്നിങ്ങനെയൊക്കെ അങ്ങ് പോവുന്നു മഴ
അതെ പിന്നെ വിളിക്കാവേ.
ആഹ് ഓഹ് എനിക്കും കോള് വര്ന്ന് ഞാനും പിന്നെ വിളിക്കാം. ഓക്കെ ബൈ